എന്തൊക്കെ വർത്താനം
എന്തക്കെയ വർത്താനം സുഖായിട്ട് പോണു
ഉം
അവിടെ എന്താ സു
ഉം ഇവിടെ സുഖം തന്നെയാണ് അത്യാവശ്യം വെയിലൊക്കെണ്ട്
ആഹ് യി ഉം ഇന്ന് ഇവിടെയും വെയില നല്ല വെയില ആഹ് വെയില് അത്യാവശ്യം വെയിലിവിടിണ്ട് പുല്ല് മുളക്കാള്ള വെയില് കാരണം രണ്ടീസം മയ വെയ്തെര്ത്തല്ലോ ഇനി പുല്ല് മൊളച്ചാ പോരെ?
കൂന് മുളക്കാനെന്നല്ലലേ കൂന് കിട്ടാണെങ്കി വല്ല നല്ലേനു
ആഹ് ആഹ് ശരിയാ
ഞങ്ങള നാട്ടിലൊക്കെ ഇങ്ങനെ വെയിലർച്ചാല് ഇതേമാതിരി പോയി തെരെഞ്ഞൊക്കു
ആ ഇടി വെട്ടുമ്പളല്ലെ
ആഹ് ഇടി വെട്ടുമ്പെ തന്നെ ഇടി ഇ ഇടി വെട്ടുമ്പോ തന്നെ മുളക്കുള്ളൂ ഒന്നായിട്ടന്നെ മുളക്കൂല ചെറിയൊരു ഇടി അ ഒന്നു ആ ഇടിയൊന്നു കേക്കാ മാത്രം ഉണ്ടാവൂലന്നറിഞ്ഞേക്കാ
ഈ അരിക്കൂണറഞ്ഞ സാധനം കണ്ട്ണോ
ആരിക്കൂണ് കേട്ടിട്ടില്ലല്ലോ അഅ് ഏതാ
ഞാനൊരു വീഡിയോയിലൊക്കെ കാണലുണ്ട് എന്താ പറയല് അരിക്കൂണില്ലേ കൂണിന്റെ മാരിക്ക് ചെറിയ
ആഹ് ആഹ് അത് ശരിയ ആഹ് അത് ശരി ആഹ് അത് ശരിയാ ആഹ് തിരി, തിരിണ്ട ആഹ് ഇണ്ടാവും, ണ്ടാവും. അതാണല്ലേ ഇണ്ടാക്കുവോ അതി, അത്, അത് ഫുഡ്ണ്ടാക്കുവോ?
ആഹ് അത് ഇണ്ടാക്കി കഴിച്ചുരാ നല്ല രസാണ് വറഞ്ഞേക്കാ. ഷെ ഞാനങ്ങനെ ഇതേമായിരി ഒര്തീല് കണ്ടതാണ് അത് നല്ല ഐറ്റങ്ങള് പറയാ അയ് കൃഷി ചെയ്യണ മനുഷമ്മാര. എന്നിട്ടോര് പറയണ്ട് അത് നല്ല രസാണ്റഞ്ഞേക്കാം. ഷെ ഞമ്മള ഞാന കണ്ടി ട്ടിലിണ്ടായി കാണണ് ഞാ അതേമായിരി ഇതിലേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ കണ്ടിട്ടില്ല്യ.
പൊതുവേെ ഞമ്മള് നല്ല കൂന എടുക്കല്ലാതെ മറ്റേതൊക്കെ ചെയ്ത്താൻകൂനെറങ്ങാണ്ട് ഒഴിവാക്കുംചെയ്യും അതായി ത് നിങ്ങള് പറഞ്ഞമായിരി തന്നെ പിന്നെ കണ്ടിട്ടുണ്ട് ചെ
ആ ഈ കൂണെന്താ പറയല് മട്ടലിന്റെക്കൊല്ലേ തായെ അവിടെക്കെയെന്ന ആഹ് നെരച്ച്ണ്ടാവും ഷെ അതോണ്ട് കറിയും ഉപ്പേരിക്കെ വെച്ചാ നല്ല രസാണോരൊ അമ്മക്ക് കേട്ട വേള്ളൂ അയില് കണ്ടപ്പോങ്ങനെ അയാളങ്ങനെ പറയ്ണ്ട് ആ അ വെച്ച നല്ല രസം ഉണ്ടാവുന്നൊ കൊറെണ്ട്. ഞങ്ങളെ നാട്ടിലൊക്കെ നല്ലോം കിട്ടില്ലത് കിട്ടാം വാണ്ടി കൊത്തന്ന് പായലന്നൊക്കെ പറയ്ണ്ട്.
ആഹ് അത് കാള് ഞമ്മളവിടൊന്നുംങ്ങനെ എട്ക്കണില്ല അത് ഇങ്ങള് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ അത് കാണുംണ്ട്.
ആഹ് കൂണ് കൃഷി ചെയ്യൊക്കവാണ്. അത് നാരിന്റഉള്ളിലൊക്കെ ആക്കിങ്ങാണ്ട് കൃഷി ചെയ്യലൊക്കെണ്ടല്ലോ. ഏ അപ്പൊ അവിടെ പാക്കറ്റിനൊക്കെ എത്ര എങ്ങനെ?
അതിപ്പോ കറക്റ്റ് ഇവിടെ ഓഡറാരും ചോയിക്കണെകൊടുന്നു കാരണം അവടെ വെച്ചന്നെതോർമ്മ ത് അറൂറുപ്പെണ് ആ ഒരു ബോക്സിന് സംശയം വര.
ആ ഇത്രേം വർഷായിട്ട് ഞാനാകത് ഒരുറാഷറ്റെ വെച്ച് കഴി ച്ചോക്കിറ്റുള്ളൂ. അതന്നെന്ത കറിയോ കറിയിലിട്ട്ങ്ങാണ്ടക്കെ
അത് ടേസ്റ്റോന്നും ഇണ്ടാവൂല.
ആഹ് ഏത് ഈ പാക്കറ്റ് വരണതോ ഈ നാട്ടില് കിട്ടി അതാ ഈ പാക്കറ്റിവരണെന കഥറഞ്ഞെ ആഹ് ഞാനതല്ലഇങ്ങനെ ഈ ഇടിവെട്ടടൈമില് നമ്മളെ തൊടില് മൊള ച്ചെല്ലെ
അത് ശരിയാവും.
ആ അത് ഇഞ്ഞ് ഞാആകെ ഈ ഇത്രേം കാലായിറ്റ് ഞ ഒരു പ്രാവശ്യറ്റെ ഇണ്ടാക്കി കഴിച്ചോക്കിട്ടുള്ളു. ഈ കൂണ്ന്ന് പറഞ്ഞ സാധനം തന്നെ
ആ
ശെ രസാണ് പറഞ്ഞിട്ട് കാര്യല്ല.
അത് ഞമ്മള് ആ അത് ഞമ്മള് പോയി പറിച്ച് കൊട്ന്നിട്ടുണ്ട്.
എന്ത് എ തൊടിൽ
ആ തൊടിണ്ട്.
എന്താണതോ.
ആണ്ടാവണേന ഇപ്പഴല്ല നമ്മള കൊർച്ച് ചെറുപ്പത്തിലൊക്കെ
ഞങ്ങള നാട്ടില തൊ തൊടിലക്ക കി
ഡാന് ഞമ്മളൊക്കെ പറിച്ചിണ്ട് ഞമുക്ക് വീട്ടിണ്ട് അത് പറയണന്താച്ചാല് അതിങ്ങനെ മൊട്ടെ മൊട്ടാകുമ്പോള് ഞമ്മള് കാണുലെ വിരിഞ്ഞാലേ കാണുള്ളൂ. അപ്പോ ഞമ്മളിനി അറിയാതൊക്കെ ചവിട്ടി പോയിട്ടുണ്ടാവും പോണ നടക്കണ വയിലൊക്കെ വട്ടി പോ പിന്നെ അതേമായിരി അത് കൊറച്ചാൻപോവുമ്പരെ മുണ്ടരുത്റയും.
ആഹ്, ആഹ് മിണ്ടിയാല് ആ സ്ഥൽ ത്ത്ണ്ടാവൂലന്നൊക്കെ പർണെക്കാ ആക്കെള്ളത് തന്നെണാവലെ. മിണ്ടിയ ആസ്ഥലത്തണ്ടാവാതിരിക്കലൊക്കെ. അത് പണ്ട് ള്ളോലെ ഓരോ വിശ്വാസം ആയിരിക്കും ചെലപ്പോ ആ വിശ് ഓരോ വിശ്വാസത്തിനനുസരിച്ചാണല്ലോ ഓരോ സംഗതികളും. നടക്ക്‌ണത് അപ്പൊ ആ വിശ്വാസം വിചാരിച്ച് കാണ്ട് നമ്മള് അത് പറിച്ചുമ്പോൾ പിന്നെ ആ ഭാഗത്തുണ്ടാതെ കാണുമ്പോൾ പക്ഷേ അതന്നക്കാരം അയിന്റെ ഇത് പൊരുള് എന്ന് വിചാരിച്ചും അതാണ് ആ ഇതാണ് പിന്നെന്താ ഇന്ന് ഉച്ചക്ക് എന്തൊക്കെയാണ് ആവലെ കിട്ടാ
ഇന്നിപ്പോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ചെല്ലുമ്പളല്ലെ അറിയൊള്ളൂ. അതിപ്പോ ഇനി പോവാനായി അര മണിക്കൂറ് കഴിഞ്ഞ് നമ്മൾ ടീ ടീ ബ്രേക്കിനായി
ഓരോ ടൈമിലോരോന്ന് കിട്ടുമ്പം കുശാലായി
ആഹ വിശാലായിട്ട് കയിച്ച ഇത് മുന്നോട്ട് പോകും വേണ്ട അല്ലേ അത് വൈന്നേരം രാത്രിയോളം താകുമ്പോത്തന് അതിന് ഇത് വേണ്ടേ
ആഹ കാറ്റ് നെറക്കണല്ലേ ഊർജം വണ്ടേന്ന് അത് ശരിയാ ശരിയാ വയറ നിറച്ച് കഴിച്ചെങ്കില് അല്ലേ ഊർജം കിട്ടുള്ളൂ പിന്നെ നീന്തല് ഒക്കെ അറിയോ അനിക്ക്
നീന്തല് ഒക്കെ അറിയും
എല്ലാടത്തും വെള്ളം കയറിയ ടൈംല്ലേ
ഇപ്പളോ
കൊളത്തില് ചാടി കുളിക്കാന് അങ്ങനെയൊക്കെ ഒന്ന് പോവലൊന്നും ഇല്ലേ
ഏഹ്
ഏഹ്
ഈ ചെക്കമാരൊക്കെ കണ്ടിലെ ഈ കൊളം കൊളം ഉപയോഗിക്കുവല്ലോ ഇങ്ങട്ട് സെറ്റ് കൂടിക്കാണ്ട് കുളത്തക്കൊക്കെ ചാടാൻ പോയല്ലേ ആ പരിപാടിയൊന്നുമില്ലേ
ആ പരിപാടി ഒന്നും ഇപ്പല്ല്യ അതൊക്കെ പണ്ട്
ഏഹ് അത് ഒക്കെ നിർത്തി വെച്ച് കുട്ട്യാളും മക്കളൊക്കെ ആയൊക്കെ ഉം അത വേണ്ട
ആഹ ആഹാ പോരാത്തനി ഒരു സാഹചര്യത്തിന് അനുസരിച്ച്
ആ മൂന്ന് കൊല്ലം മുമ്പ് ഞങ്ങളെ നാട്ടില് എന്താ അവരിൽ ഇതേമാതിരി തോടും പാടും ഒന്നായ ടൈമിലേ ഉ പാട അല്ലാതെ ഈ തോട്ടില് കുട്ടികളൊക്കെ ഇല്ലേ ഒരുമിച്ച് കൂടിയാണ്ട് കുളിക്കുവല്ലോ
ആ അയെന്നെ
എന്നിട്ട് ഈയൊരു കുട്ടി ചാടിക്കാണ്ട് ഈ കുട്ടീന്റെ കാലിനെന്താ മസ്സിലേറിക്കാണ്ട് പൊങ്ങാൻ കഴിഞ്ഞില്ല വെള്ളത്തില് പോയി ഇന്നിട്ട് ഞങ്ങള ഭാഗത്തുള്ള പാടത്ത് വന്ന്കാണ്ട് അയിന്റെ ബോഡി കിട്ടി അതിന്റെ മുമ്പേ ഓരോരുത്തർ അവിടൊക്കെ തെരച്ചിൽ നടത്തണ്ട് പക്ഷെ അവിടന്ന് എവ്ട്ന്നും കണ്ടില്ല പിന്നെ അതിങ്ങെനെ ഒലിച് ഇങ്ങട്ട് പോന്നുണ്ടാവും, എന്നുള്ള ലവലോ പാടും തോടും ഒക്കെ ഒന്നായിരിക്കണ നേരമല്ലേ
ആഹ്
ന്ന്ട്ടാ ആ ബോഡി ഞങ്ങളെ നാട്ടന്നാ കിട്ടിയത് ഇന്നിട്ട് ഇപ്പം എന്താ ചെയ്ത്. ആഹാ അത് പോയിക്കാണ്ട് മറ മാടി. ഓരോ ഓരോരുത്തരെ ഓരോ വിധി, അല്ലാതെ എന്താ പറയുക
ആഹ് പിന്നെന്താ?
പിന്ന, പിന്നെ
എവിടുത്തൊ മകളെഒകെ പാടെ
പിന്നെ എന്തൊക്കെയാ?
വിടെ തെരക്കായിരിക്കലേ?
ആഹ് അപ്പൊ പങ്ങനെ ഉണ്ടായത് ഏ പറയോ, ഏഹ് പറയോ അല്ല അങ്ങല്ല ഞാൻ ഫോണ്
മക്കളെങ്ങനെ പറേണ്ടിയിരും, ന്ന പിന്നെ അന്റെ അത് ആ അവിടെ അത് നടക്കും ചെയ്യും ഞാൻ ഇവിടെ ങ്ങനെ തോള്ളർക്കും ചെയ്യേണ്ടി വരും
ആഹ് അതന്നെ
ഇപ്പൊ ബിരിയാണി വാണ്ടാ പായസം
എങ്ങനെ മം മം
അത് വാണ്ട.
മം ആഹ്
സാമ്പാർ
ഡാ
അകലെ എന്താ ഒന്ന് വേവിക്കാ. ഒന്ന് വേവിച്ച്
എന്താ സ്‌പെഷൽ എന്തേലും ഇണ്ടോ
അത് കുക്കർ ആഹ് കുക്കറെ അടുപ്പത് വെച്ച്കാണ്ട് അതിലേക്ക് ഈ പച്ചക്കറിയൊക്കെ ഇട്ട് അല്ല ആദ്യ പരിപ്പ്ട്ട് കാണ്ട് പരിപ്പിട്ടുകാണ്ട് അതിലേക്ക് ഒരു തക് ക്കാളിയരിഞ്ഞിട്ട് മഞ്ഞപ്പൊടി മൊളകുപൊടി ഉപ്പിട്ട്കാണ്ട് അത് ഒന്ന് കുക്കറില് ഒരു വിസില് അടിച്ച് വേവിച്ച് വെക്കാ അതിനുശേഷം ഞമ്മളാ അരിഞ്ഞുവെച്ച പച്ചക്കറി ല്ലെ അത് ഒന്നായിട്ടിതീക്ക് കൊണ്ടോയിടാ
രണ്ടല്ലാ
എന്നിട്ട് അത് ഒരു വിസില് വേവിക്കാ എന്നി തീ ആ വീസ്ല് പോയതിന് ശേഷം നമ്മളെന്താ പറയല് സാമ്പാറിന്റെ പൗണ്ട പ്പണ്ടാവല്ലോ ആ പ് പൗണ്ടർ ഉപയോഗിച്കാണ്ട് എന്താ ആ പൗണ്ടർ ആദ്യം ആയിക്ക് ഇണ്ട് കൊടുക്ക. അപ്പ അതിന് മുമ്പ് നമ്മളെന്താ പുളി എന്താ വെള്ളത്തിലാക്കി പൊതിർ ന്റെ വെള്ളം, എന്താ ഇതാക്കി വെക്കണം എന്നിട്ട് അത് നമ്മള് ഇതീക്ക് പാർന്നുകൊടുക്കും വേണം അതായത് ആ കുക്കറു തുറന്നതിനു ശേഷം ഇതീക്ക് നമ്മൾ അതുപാർന്നു കൊടുക്കുക അത് പാർന്നുകൊടുത്തതിന് ശേഷം
സാമ്പാർ പൊടി ഒക്കെയിട്ടുകാണ്ടൊന്ന് തെളപ്പിക്കാ നല്ലോന്ന് തിളപ്പിച്ച് കണ്ട് അവിടെ മാറ്റി വെക്കുക എന്നിട്ട് ഒരു പാത്രഅടുപ്പത്ത് വച്ച് അയ്ലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് ഇതി ത്കൊണ്ടേയി ഇട എന്നിട്ടെന്താ അത് തിളച്ചതിന് ശേഷം അത് മാറ്റി എടുത്ത വെക്ക അങ്ങനെ തന്നെ സാമ്പാർ ഉണ്ടാക്കല്
ഏ
ആ സാമ്പാർ റെഡി ഇനിയ നല്ല വെറുംചോറിന്റെ കൂടെയോ
ഉം ഇന്ന്പ്പോ കല്യാണൊന്നില്ലേതാലും
പ്രേല് ഏഹ് ചപ്പ് ഏഹ്
ന്നാ പിന്നൊന്നും അറേയ്ണ്ടില്ലേയ് നല്ലോ പിന്നാ പോയാ മതി
ഏ എന്താ അയിൻ്റെ ക്കാലെക്കായിട്ട് കൈശോ അതെക്കെ പരിവാടി ഞാൻ പറിണൊക്കെത്താ കേട്ടോ ഏല കീറണർച്ച് എവ്ടക്കി ഭംഗികൾ ഇണ്ടാക്കല്
ഒരു കിലോം പിന്നെ
തന്റെ നാട്ടിലിതക്കെയാണാവോ എങ്ങനെയാണാവോ തക്കളിക്ക ഇപ്പോ നല്ല വിലയാണ് ഒരു ഒരു കിലോ ഒക്കെ പറയും
ആഹ്
ഇതിന്റെ ഇടയിൽ ഇപ്പ ഞാൻ എല്ലാതും വെച്ചില്ലേ തക്കാളി ഉള്ളി
പിന്നെ എന്തൊക്കെയാ
ഇതിന്റെ ഏൽപ്പത്തേക്കു ഞൻ വെച്ചു സാമ്പാറും മറിച്ചതും ഒക്ക വെച്ചു സക്കാറും ഇതൊക്കെ വെച്ചു പായഞ്ചക്കല്ലേ മാണ്ട. ആ എന്ത്?
പൊറട്ടല്ല പൊറോട്ട
മൈ തോണ്ടുരു പരിപാടി മൈതൊന്നുമാ
വെറെ എന്താ വെറെ എന്താ ഏലക്കായി ഇട്ട്ട്ട് പിന്നെ കണ്ണപ്പം വന്ന ആ നല്ലെണ്ണ നല്ലെണ്ണ ഒഴിച്ചിട്ട് വേറെരുപരിപാടി ആഹ്. ന്നാ അയ്ക്കോട്ടെ